ഹലോ ആഹ്, കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റത്തില്ലേ എന്തോ?
കഴിച്ചായിരുന്നോ ചോയിക്കാ.
ഇല്ലില്ല കഴിചീല്ല പോവാ.
മെസ്സി ജയിക്കാൻ പോവാല്ലേ ആഹ് എന്താ കറി?
കറി മോരുകറി മോരുകറിയും ആ വെണ്ടയ്ക്കാ മെഴുക്കുരട്ടി അച്ചാറ്.
അതെല്ലെ ആഹ് ആ ആ. അങ്ങനെ അവടൊക്കെ വേറെ ടൈപ്പ് ഫുഡ്ഡലേ മൊത്തത്തില് നമ്മടെ ഈ ഏരിയലൊക്കേ റാ ആയി
മാങ്ങാചാർ.
അതെല്ലേ.
ആഹ് അതെ അതെ
ആഹ് ആയിയത് ഇവടെ മെയ് നമ്മടെ ഇവടൊക്കെ മെയിൻ ആയിട്ട് സാമ്പാറ് സാമ്പാറ് പപ്പടം അച്ചാറ് പിന്നെ ഉപ്പേരി കേബേജോ, പയറോ, അങ്ങനെയൊക്കെ ബീൻസ് അല്ലെങ്കി
ആഹ്.
ഉം ഉം അങ്ങനെക്കെ മെയിൻ ആയിട്ട് ഇവടെ പിന്നെ ബീറ്റ്റൂട്ട്
ഞ ആഹ് ഞങ്ങൾക്കും ഉണ്ട് ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടിയൊക്കെ വെയ്ക്കും, തോരം വെയ്ക്കും
അതെലേ ആ ആ.
ആഹ് ഉം
അത് ശരി
ആഹ്
അങ്ങനെ എങ്ങോട്ട് പോയില്ലേ വർക്ക് വർക്കൊന്നും ചെയ്യുന്നില്ലേ ആ ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ ഏട്ടന് എന്താ വർക്ക്
കെ ഐസി ബി യിലാണ് വർക്കെയ്യുന്നതേ
അതെല്ലേ ആഹ് ആഹ്
ആഹ്
അത് ശരി ഉം ആ അങ്ങനെ എങ്ങും പോവില്ലേ യാത്ര അങ്ങനെ ഒന്നു പോയില്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ
നമ്മൾ പുറത്ത് പോകാറെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ പോവും ശനിയാ ശനിയാഴ്ച പോവും ഞായറാഴ്ച വൈകിട്ട് തിരിച്ച് വരും.
ഉം ഉം
അങ്ങനെ പോവും
മതേല്ലേ
ആഹ്
അഹ് ആഹ്
അല്ലാതെ എങ്ങും പോവാറില്ല
ഉം ഉവാറ്ല്ലലെ
ആഹ് പിള്ളേർക്ക് പഠ്ത്തം ഉള്ളതുകൊണ്ടേ അങ്ങനെ ഒരുപാട് ദൂരോട്ട് ഒത്തിരി ദിവസം പോകാൻ പറ്റത്തില്ലല്ലോ
അതെ അതെ അതെ
ആഹ്
കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും കാലത്ത് പോകുന്നതിന്റെ തിരക്കും
ആഹ് അതെ ആ
മൊത്തത്തില് തിരക്ക് ആവും ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അതൊക്കെ സെറ്റ് നോക്കണ്ടേ
നോക്കണം നോക്കണം ആ ഇതെല്ലാം റെഡി ആക്കി കൊടുത്തു വിടണ്ടേ ആ
അങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എങ്കിൽ ഹെൽപ് ഒക്കെ ചെയ്യോ അല്ലെ ആള് നേരത്തെ പോവുമ്പോ ഹെൽപ് ചെയ്യാൻ നേരെ ഉണ്ടാവില്ല ലേ
ഇല്ല ഇല്ല ഇല്ല ഇല്ല അതൊന്നുല്ല ഉം
അവർ കൂടി ഹെൽപ് ചെയ്യാണെങ്കിൽ
അതെ
ഒന്നൂടെ
ആ ആ അതെ എട്ടുമണി ആവുമ്പോൾ പോണം പിള്ളേർക്ക് അതുകൊണ്ട് എല്ലാം റെഡിയാവും പിന്നെ അഞ്ച് അഞ്ചുണിയാവും അവര് വര്മ്പം അത് വരെ ഫ്രീയാണ് പിന്നെ പിള്ളാരെ വിളിച്ചോണ്ട് വരാൻ പോണം.
അതെലേ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ബെസ്സിലാണോ പോകുന്നെ? ബെസ് ത് ബെസിലാ യാത്ര അതെ ലേ
സ്കൂൾ ബെസ്സ്
സ്കൂൾ ബെസിനെ നമ്മടെ ഈ ഭാഗത്ത്ന്ന് അധികം ഈ ചാർജൊന്നും അധികം വര്ന്നില്ല കുട്ടികൾക്ക് മാസത്തില് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഒരാൾക്ക് അത്രയൊക്കെ വരൊള്ളൂ
ആ നമ്മടെ ഞങ്ങടെ ഇവ്ടെ നല്ല ചാർജൊണ്ട് നമ്മടെ ഇവ്ടെ ആയ്രത്തി മിച്ചം രൂപ ഇത്തരി ദൂരം ഒണ്ട്.
ആഹ് എൽ കെ ജി യു കെ ജി കുട്ടികൾക്കൊക്കെ മുന്നൂറ് രൂപെ വര്ന്നൊള്ളൂ.
ആഹ് ഇവ്ടെ സ്റ്റ സ്റ്റാർട്ടിങ്ങ് അഞ്ഞൂറങ്ങാണ്ട അടുത്താണേ പോലും.
സ്റ്റാർട്ടിംഗ് അഞ്ഞൂറ് ലേ.
ആഹ് അഞ്ഞൂറ് അഞ്ഞൂറ് കൊറയിയാര്ന്നോ നാട്ട്ത്താണേ പോലും ഇപ്പൊ നമ്മടെ സ്കൂൾ ഒര്പാട് അകലെ ആയകൊണ്ട് ആയിരത്തിഒര്ന്നൂറോ യെങ്ങാണ്ടാതോന്നുന്നു.
അതെലേ ആഹ് ആഹ് ആഹ് ആഹ്. അത് ശെരി. അവ്ടെ ഇവ്ടെ പറയ്മ്പ രണ്ടും കലർന്നാ പ്രൈവറ്റും ആണ്. ഗവൺമെന്റും രണ്ടും ചേർന്നതാ
ആഹ് ആഹ് ആഹ്
കൊഴപ്പല്ല നല്ല ടീച്ചേഴ്സും നല്ല സാറുമാരൊക്കെ.
ആഹ് ഞമ്മടെ സ്കൂള് ആഹ് ഞങ്ങടെ സ്കൂള് എൻ എസ് എസിന്റെ സ്കൂളാ
അതെലേ.
ആഹ്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ഓക്കധികം ദൂരം ഒന്നുല്ല കൊച്ചുങ്ങൾക്ക് ഒര് രണ്ട് മൂന്ന് മൂന്ന് കിലോമീറ്റർ.
ആഹ് അത് ശെരി ആഹ് ആഹ്
ഉം അങ്ങനെ
ആഹ്
ഒരാള് യു കെ ജി പഠിക്കുന്നു. ഒരാള് ചെറുതാ
ആഹ് ആഹ് ശെരി.
അങ്ങനെ ഉം
ആഹ്
പിന്നെ പിന്നെ എന്താ ടി വി യൊക്കെ എന്റർടൈൻമെന്റ് എന്താ ടി വി യൊക്കെ കാണോ?
ടി വി അങ്ങനെ വൈന്നേരം ഒക്കെകൊറച്ച് നേരം കാണും പിള്ളാര്ടെ പഠ്ത്തം ഒക്കെ കഴ്ഞ്ട്ട് കൊറച്ച്നേരംകാണും
എ സ് സീരിയ സീരിയലൊക്കെ കാണൂലേ?
സീരിയൽ ഇവ്ടെ അമ്മ ഇര്ന്ന് കാണും അപ്പ അവ്ട്‌ന്ന് ഇവ്ട്‌ന്നൊക്കെ ശകലിച്ചൊക്കെ കേക്കെള്ളൂ പൂർണ്ണമായ്ട്ടും കാണാറില്ല.
ആഹ് ബുക്സൊക്കെ വായ്ക്കോ?
വായനയൊക്കെ കൊറവാ.
ബുക്സ് ഒന്നും വായിക്കില്ലലേ ആഹ് ആഹ്.
ആഹ്
ഫോ പിന്നെപ്പോ എല്ലാം ഫോണില്ണ്ടല്ലോ ബുക്സായാലും നമക്ക് എല്ലാ വിവ ര്യങ്ങളും സോഷ്യൽ മീഡിയൽ കൂടെ അറിയാൻ കഴിയും. പ്പോ ന്യൂസ് ആയാലും എന്ത് കാര്യങ്ങളായാലും. ഇപ്പോ ഫോണിലാ എല്ലാം.
ആഹ് അതെയതെ ആ തോണ്ട് പിന്നെ വേറെന്നുല്ല ഫോണെടയ്ക്ക് നോക്കും. ഒറ്റക്കൊള്ളൂ ആഹ്.
ആഹ് അങ്ങനെ കുട്ടികള് നന്നായി ഫോണ് യൂസ് ചെയുവോ പഠിക്കുന്നകുട്ടികളല്ലേ? ഒര്പാട് നേരക്കെ ഫോൺ കൊടുത്ത കഴിഞ്ഞാ ബുദ്ധിമുട്ടാവു
ഇല്ല കൈ കിട്ടിയാല് എട്‌ക്കും. ഇപ്പം പിന്നെങ്ങനെ മേല് കൊടുക്കാറില്ല ഏഹ് ക്ലാസി പോയി വൈക്കിട്ട് അഞ്ചാവും വരുമ്പോ പിന്നെഴുതാ പഠിക്കാനും ഉണ്ട് പിന്നെ ശകലം നേരം വല്ലോ വല്ല വരക്കാനോ അങ്ങനെ വല്ലോകൊടുക്കും
ഉം ഉം ഉം ഈ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോളേ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അവര് അവര് ഫോണൊക്കെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ തരില്ല.
കണ്ണിനൊക്കെ കേടല്ലേ
കണ്ണിനും കേടാണ് ഒരു മൊത്തത്തില് പ്രശ്നം തന്നെ. നമ്മൾ ആട് ആള് ങ്ങളെയിട്ടുള്ള ആ ഒരു എടപഴകലൊക്കെ നിക്കും.
നിക്കും ആരേലും വന്നിരുന്നാലും ഇവരീ
ഒന്നും ഒന്നും അറിയില്ല നമ്മൾ ഈ ചോറ് കഴിക്കും എപ്പോഴും നമ്മൾ ഈ ഫോൺ കാണിച്ച് കൊടുത്ത് കഴിഞ്ഞാല് നമ്മള് ഇത് കഴിക്കുമ്പോ ഇത് എന്താ ഏതാ അറിയണി വെറുതെ ഇങ്ങനെ എന്തോ കഴിക്കുന്ന പോലെ കഴിക്കും അതെ അതെ അതെ അതെ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് ആവുന്നതും ഫോണുകൾ കൊടുക്കാതിരുന്നാ അത്രയും നല്ലതാ ഉ ഫുഡ് കൊടുക്കുണ നേരത്തൊക്ക പിന്നെ അവര് വേറെ ഓപ്ഷനുകൾ കൊടുക്ക അല്ലാതെ വേറെ മാർഗം ഒന്നുയില്ല വേറെ എന്തെങ്കിലു ഒകെ പറഞ്ഞിരിക്കാ എപ്പോഴും ഫോണ് ടി വി ആണെങ്കിൽ പിന്നെയും പ്രശ്നയില്ല ടി വി ആണെങ്കിൽ നമ്മള് ഏറെക്കുറെ ഒന്നുകൂടെ ശ്രദ്ധിക്കും നമ്മളും പറയുന്നത് ശ്രദ്ധി ഈ ഫോൺ കയ്ല് കൊടു ത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയില്ല പിന്നെ അതില് അഡിക്റ്റ് ആകും.
ആ അതെ ആ
അങ്ങനെ ഇപ്പൊ എന്റെ യു കെ ജി പഠിക്കുന്ന പയ്യനാ അവൻപ്പ ഏറെകുറെ പഠിക്കാൻ പോകുന്ന കാരണം ഏറെ കുറെ ഒകെയാണ് ഓ ഫോണിലന്നും അധികം കളിക്കില്ല നമ്മൾ അത്രയും നിർബന്ധ ആയി അത്ര ഇതായി വാശി പിടച്ച് കഴിഞ്ഞാൽ മാത്ര കൊടുകൊള്ളും അല്ലാത്തപ്പോഴൊക്കെ ഫോണ് പിന്നെ ഫോണിൽ വൈഫൈ നമ്മുടെ ഫോണിൽ തന്നെ വൈഫൈ ഓണക്കി കഴിഞ്ഞാൽ ഈ ടി വി ടി വിക്ക് കണക്ട് ചെയ്ത അങ്ങനെ കാർട്ടൂണോ അങ്ങനെ എന്തെലുമൊക്കെ വെച്ചുകോണ്ട് അങ്ങനെരിക്കും
ആഹ് ഹഹ
അങ്ങനെ
ആഹ് ഇപ്പ ടി വി വെച്ചാൽ പിന്നെ ടി വി ക്കകത്ത് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും.
ഉം ഉ പിന്നെപ്പ ലാസ്റ്റ് ആയി ട്ട് ഇന്ന് ഇപ്പം ഈപ്രാവശ്യം ലാസ്റ്റായിട്ട് പോയി കണ്ട പടം വാഴ റ്റു ലാസ്റ്റ് പോയി കണ്ടിനത് അത് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോ അവരോക്കെ ഭയങ്കര ഇഷ്ടമായി ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് അപ്പൊ അത് ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ വൈ ഫൈ ഓണക്കിട്ട് അതിലിങ്ങെനെ ഓരോ ഭാഗങ്ങളും പിന്നെ ഓരോ പാട്ടുകളൊക്കെ ഇങ്ങനെ കേ ക്കുംഅതൊക്കെങ്ങനെ പാടും
ആഹ്
ഓ അതെ ഓ അതെ അതെ അതെ പുതിയ പുതിയ പാട്ടുകളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും
ആഹ് ആഹ്
ഉം അങ്ങനെ പഠിത്തത്തില് രാത്രി സമയത്തൊക്കെ പഠിപ്പിക്കും പഠിത്തത്തില് കുറച്ച് ഇങ്ങനെ സം പഠികാനൊക്കെ കൊറച്ച് മടിയാ
മടിയാ ആഹ് ആഹ
അങ്ങനെ
ആഹ് ശെരി
കാലത്ത് നേരക്കെ ആമ്പോ നമ്മള് വാശി പിടിച്ച് കഴിഞ്ഞാൽ കാലത്ത് നേരത്ത് നമ്മള് തന്നെ വർക്കിന് പോന്ന സമയത്ത് നമ്മളുത്തന്നെ കൊണ്ടാക്കി കൊടുക്കും. റിട്ടേൺ വരുമ്പോ ബസില് പിന്നെ വറക്ക് അത്രയും നൈറ്റ്ക്കെ നിന്നിട്ടുള്ള വർക്കാണെങ്കില് എ് കാലത്ത് നേർത്തെ ബസ്സിലന്നെ കേറ്റി വിടും
എന്നതാ വർക്കീയ്യുന്നേ
വൈഫ് കേറ്റിവിടും ഞാൻ അലമാര സ്റ്റീൽ ഫാബ്രിക്കേഷന്റെ വർക്കാ പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ചെറിയൊരു പരിപാടി ഇണ്ട്. ഈ സ്റ്റേജ് ഡെക്കറേഷനും എ് മേളത്തിൻ്റെക്കെ പരിപാട്യായിട്ട് എ് അധികൊന്നു ഇല്ലേ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ ഈ റിസ് ഇങ്ങനെ കല്യാണങ്ങളോ അമ്പല പരിപാടിക്കളൊക്കെ തമിഴ്നാട് സൈഡ് അങ്ങനെ ഓരോ ഏരികളിലക്കെ വരുമ്പോൾ മാത്രേ നമ്മള്
ഓക്കെ ആഹ്
എടുത്ത് നടത്തും അങ്ങനെ പിന്നെ വൈഫ് ജോലിക്കൊന്നും പോവുന്നില്ല്യ നോക്കുന്നുണ്ട് ഏഹ് എന്തേലും പഠിച്ചിട്ടങ്ങനെ ടീച്ചർ കോഴ്സ് അങ്ങനെ എന്തെലൊക്കെ പഠിച്ചിട്ട് എ് സ് ഈ പ്പാ കൊച്ചിന് ഇപ്പ മൂന്ന് വയസ്സ് ആവുന്നുള്ളൂ അപ്പൊ ഒന്നൂടെ വലുതായിട്ട്
ആഹ് അതെ ആഹ് ഉം
ഓക്കെ ആക്കാച്ചിട്ടാ അങ്ങനെ
ആഹ് സ്കൂളിവിടാൻ തൊടങ്ങിക്കഴിഞ്ഞാലേ
അങ്ങനെ പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുല്ല നമ്മളത് ഒരു പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ സൈഡ് ആയിട്ട് നോക്ക എന്തു വർ ക്കായാലും നമ്മളിപ്പോ ഒരു വർക്കിന് പോവുമ്പോ ആ വർക്കില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട ഇതിപ്പോ കൂലി കൂലിപ്പണി ആയതുകൊണ്ട് നമുക്ക് ഈ സപ് അപ്പറത്ത് എന്തെലൊക്കെ വേണം എന്നാല കാര്യങ്ങളൊക്കെ നടന്ന് പോവുള്ളു അങ്ങനെ
മ്
കൊഴപ്പില്ല ഇങ്ങനെ കൊഴപ്പില്ലാതിങ്ങനെ പോവുന്നുണ്ട് ഉം പിന്നെ വീട്ടില് അ ച്ഛൻ അമ്മ ഇണ്ട് അമ്മക്ക് അമ്മയ്ക്കത്യാവശ്യം എയ്ജ് ആയി അമ്മ അമ്മയ്ക്ക് അച്ഛനൊക്കെ
ആഹ്
മ്മ എപ്പോഴെങ്കിലൊക്കെ തൊഴിലുറപ്പിന്റെ വർക്ക് ഇങ്ങനെ വരുമ്പോ അങ്ങ അങ്ങനെക്കെ പോവും ഇല്ല ഇപ്പൊ വർക്ക് കൊറവാ അത് പൊതുവേ കൊ റവാണ് ഇപ്പോ ഏറെക്കൊറെ ക്ക് മുന്നക്കെ അത്യാവശ്യം ഇണ്ടായിരുന്നു ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നു എ പിന്നെ നൂറ് പണ്യൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ പണി കിട്ടൂല്ല
കിട്ടൂല ആഹ്
അങ്ങനൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്
എന്നാലവർക്ക് പെൻഷനില്ലേ ഇപ്പം
പെൻഷൻ അറുവത് വയസ്സിന്റെ മോളിലേക്കല്ലേ
ആഹ് അള്ളു അതല്ല ഈ തൊഴിലോറ പ്പിന്റെ തൊഴിലുറപ്പിന്റെ നൂറ് പ ഇത് കഴിഞ്ഞവർക്ക് ങ്ങാണ്ട് പെൻഷനോ ഏങ്ങാണ്ട് ആനുകൂല്യവില്ലേ
ആഹ് അങ്ങനെ എന്തോ ഉണ്ട് ഉം ഉം
ഉം
അങ്ങനെ കൊഴപ്പില്ലാതെ ഇങ്ങനെ പോണു എ് പിന്നെ ഉം അങ്ങനെ കഴിച്ചായിരുന്നോ കഴിച്ചിട്ടില്ലലേ
കഴിച്ചില്ല കഴിക്കണം ഉം
ഉം ടൈം ആയി തുടങ്ങി താ ഒമ്പ ഒരു മണി കഴിഞ്ഞു ഉം
ആഹ് അതെ അതെ ആഹ്
ആഹ് അങ്ങനെ ഞാനിപ്പോ ഇതാ ഇന്നിപ്പോ ലീവ് ആയതോണ്ട് ഇന്നിപ്പോ ഫ്രീയാ
ആ അത് ശരി അ
അങ്ങനെ
ഉം
എന്നാ ആയിക്കോട്ടെ ഞാനേ പോയി കഴിക്കട്ടെ ഞാനിപ്പോ കടേല് വന്നതാ വീട്ടില് വീട്ടിലേക്ക് സാ ധനങ്ങള് വാങ്ങാൻ വേണ്ടി വന്നതാ
ആ ആ ശരി എന്നാൽട്ടോ.
ആപയിക്കോട്ടെ ഒക്കെ.
ഓക്കെ.